ആ ആ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വർത്താനം എന്തെങ്കാ വർത്താനം
പറഞ്ഞോക്കേക്കാം ഉ എന്താ ആ ചോറ കിടക്കാനായോ
കിടക്കാനായിത്തുടങ്ങണേ നേരം കുറേ ആയില്ലേ
ആ മക്കളൊക്കെ ഉറങ്ങിയോ ആ ഉറങ്ങി ഉറങ്ങി അ ശരി ആ
ഹസ്ബൻഡ് വന്നകണോ
ആ ഹസ്ബൻഡ് വന്ന് ഉം പിന്നെ ഞാൻ വിളിച്ചതേ നമ്മളക്ക് കല്യാണല്ലേ അപ്പൊ കല്യാണത്തിന് ഡ്രസ്സ് കൂടെ കിടക്കണ്ടേ
ആ എടുക്കണം
ണ്ട്എന്നാ പോണ്ടേ
കല്യാണത്തിന് പിന്നെ നമുക്ക് തലേ ഡ്രസ്സ് എടുക്കാൻ നമുക്ക് ഒരാഴ്ച മുമ്പ് പോയാ പോരെ
ആ അപ്പൊ ഒരാഴ്ച മുമ്പ് പോയാ മതി എന്റെ മുമ്പ് പോണ്ടിരുവൂല്ലേ
ആ അത് നമുക്കത് പോയോക്കാം റെഡിമേഡ് കിട്ടന്ന് വച്ചി അങ്ങനെ എടുക്കാം അല്ലാന്ന് വെച്ചെ എടു പോരാല്ലേ
ഉം ഉം പിന്നെ കുട്ടികളെയും കൊണ്ട് പോവാ കുട്ടികൾക്ക് പിന്നൊരു ദിവസം
കുട്ടികളായി കുട്ടികളായിട്ട് നമുക്ക് ഞായറാഴ്ച പോകാം ഞായറാഴ്ച അങ്ങെ ഒഴിവ് ദിവസം പോകാം ഒറ്റാതാതെ നമുക്ക് പോകുക എന്താ വച്ചാൽ ഒക്കെപ്പാട് ഒരു ദിവസം നടക്കല ഉണ്ടാവില്ല
അത് ശരിയാ ഉം പിന്നെ കളറൊക്കെ എങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ളതാണോ അതോ മറ്റേ സാദാ ടൈപ്പ്ണോ ഇങ്ങനെയൊക്കെ നോക്ക
അതെ പിന്നെ അധികം പാർട്ടിവെയർ അല്ലാത്ത നോക്കാം
ആ എന്തെങ്കിലൊക്കെ കണ്ടെച്ചക്കണോ ഞാൻ ഫോണ് കൂടി കുറേ നോക്കീ നിക്കുന്നല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല പിന്നെ എന്താ ഇങ്ങനെ കൊടുക്കുക അതോ എന്താ ഒക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ചാണ് എന്താ ചെയ്യണ്ടേ
ആ ഞമുക്ക് പിന്നെ പിന്നെ ഡിസൈൻ ചെയ് പ്പിച്ചാ നമ്മാ അടുതന്നെ ഉണ്ടല്ലോ പെണ്ണ് ആ എൻറെ പെണ്ണുങ്ങള്
ഉം ഉം ആ ഓടെടുത്ത് വിട്ടാ മതില്ലേ ഉം
ആ പെണ് നല്ല വൃത്തിക്ക് ചെയ്യും എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ഞാ ഇതുവരെ കൊടുത്തിട്ടൊന്നും ഇല്ല
ഉം പൈസേന്റെ കാര്യൊക്കെ എങ്ങനെയാണ് ഓൻ്റ പൈസല്ല എന്താ
അത് ഇല്ല അത്ര പ തോനെ പൈസൊന്നും മേടിച്ചില്ല അ
ഉ ചിലപ്പോ ഒന്നായിട്ട് കൊടുക്കുമ്പോ കൊറെ കുതിരി ആയിക്കാറ ലേഡീസ്
ആ ആ തെരി കാരണം പിന്നെപ്പോ നമ്മള അറിയണ ആൾ ആക്കാരുംല്ലേ അപ്പ പിന്നെ എന്താലും കുറച്ച്റക്കാതി
ആ എന്തായാലും കുട്ടികളെ നമ്മുക്ക് പിന്നെ കൊണ്ടുപോവാ കാരണം കുട്ടികളെ കൊണ്ടൊക്കെ പോയി നമ്മളൊക്ക നടക്കൂല ഉം നമ്മ കുട്ടികളെ കാണാണ്ട് ഉസ്കൂളിള്ള ദിവസം പോവാല്ലേ അതേ കാര്യം നല്ലത്
ആ പിന്നെ ഇപ്പ എന്തെലും ചെയ്യണണ്ടോ
അണോ? ഇല്ല ഇല്ല പ്പൊ വെർതെ വീട്ടിലിരിക്ക.
ആ പിന്നെ ഞ്ചോരു പിന്നെ വടെയ് ഒരു പിന്നെ മൂത്തച്ചി വിളിച്ചാണ്ട് ഞോടെയ് മറ്റേ ഓൺലൈനായി ഈ ഡ്രസ്സ ഒക്കെ കൊടുക്കാൻ താല്പര്യ ണ്ടോന്നൊക്കെ ചോയ്ച്ചിനു അ ഞമ്മളെ കചോടാക്കി കൊടുക്കാന്
മ് മ് അത് നല്ല ജോലില്ലേ?
നല്ല ജോലിആണ് ഓള് ന്നോട് എന്താ പർണെച്ചാ ഇല്ല ഇല്ല റിസ്ക് വെരൂല്ലന്നപ്പാണ് ഓള് പറഞ്ഞത് ഓള് പർണെന്താ ച്ചാല് വ ഡ്രസ്സൊക്കെ
ഉം അയിനെങ്ങനെ പൈസൊക്കെ കിട്ടോ മ്മള് അധ്വാനിക്ണ്ന് ല്ലേ.?
ആ്അഹ് കിട്ടുന്നാണ് പറണത് കമ്മീഷന് കിട്ടും കമ്മീഷനായിറ്റ് തെരാന്നാ പറണ്ക്കണത്.
ഉം ഉം അത് ഞമ്മള് വിറ്റ്കാണ്ട് കൊടുക്കണോ ന്നാലെ പറ്റുള്ളൂ?
ആ അതാണ് ഓള് പറണെതെന്താ ച്ചാലേ ആ ഓള് പർണന്താ ച്ചാല് ഒരു പത്ത് പിന്നെ പത്ത് ര് ഇരുവ ഹ് പിന്നെ ചുരിദാറോ ല്ലെങ്കി ടോപ്പർക്ക ങ്ങത്തെ വൺണ്ട എന്നോട് ചോയ്ച്ച് അ പ തർകീറ്റ് പിന്നെ രു പത്തെണ്ണം ഓ ളു കു ഒരു പത്തെണ്ണം ഞമ്മക്കും ചെലവാക്കാ പറ്റുംന്ന് വെച്ചെങ്കി നല്ലതേനി അപ്പ ഐന് കമ്മീഷന് അമക്ക് എക്സ്ട്രാ കിട്ടു ക്കെ പറണീനു
അത് ശരി അപ്പോൊ പശെ അമ്മളെ ഇങ്ങനെ വിൽക്കാ വേണ്ടി അമ്മളെ കുടുംബക്കാര് ഇതൊക്കെ അയലിവാസ്യേ ളൊ തപ്പി തെര്ഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടി വെരുലെ കാര്ണം ആ അമ്മക്ക് അമ്മളു ഉപയോത്തിന് അമ്മളെ ഉപയോഗത്തിന് അല്ലോ പത്തെണം ന്നൊക്കെ പർണ ണ്ട ത്യാവശ്യം ണ്ടല്ലോ.
ആഹ ആഹ് അത്ണ്ട് അ പിന്നർ എന്താറ് യോ ന്ത് പണിക് അമ്മള് കൊറച്ച് ട്ടിസ്ക് എടുകാണെകിൽ തൃ കാ ൽ സ്
ഷെ മ്മള് റിസ്ക് ട്താലും ന്തേങ്കി അത്യാശ്യം പൈസ കിട്ടോ? അ റിസ്ക് എടുക്ക്ന്നെ വെറുതെ ആവോ?
കിട്ടുംന്നാണ് ഓല് പറ്ണത് ഓല് പർണത് കൊർഞ്ഞ വെലക്ക് പിന്നെ ട് ക് ഡ്രസ്സ ആ കിട്ടും മാ ഞമ്മക്ക് മാക്സിമം വല്ല്യ വെലക്കൊന്നുംല്ല കൊറഞ്ഞ വെലകെന്നെ കൊടുക്ക ന്നിട്ട് ഐ ന് ലാ ണ്ടാണ് ണ്ടാവോ ന്നൊക്ക്യണ്.
ആ ഞത് കൊറഞ്ഞ കൊറഞ്ഞ വെലകെന്നെ ആവണം ലെയ്യ് ഓലോഡ് ക്കൂല കാരണ ഇപ്പൊ കൊറേ ഷോപ്പുകൾ അ കടകള്ണ്ടോ ഓൺലൈന യിറ്റും പൊർത്തായിറ്റും ഇഷ്ടംപലെ കടകള് ഹ് തോടങ്ങിണ്ടല്ലോ ല്ലോട്ത്തും അ ഞമുക്ക് എന്താത് കചോടായി പോണങ്കിൽ അത്യാവശ്യം നല്ല ലാഭത്തില ങ്ങനെ ഓഫർ ആയിക്കണ്ടത അങ്ങനെ ടുക്കേണ്ടിരും ലെ?
ആഹ ഇപ്പൊ ഇെ എല്ലാര്ക്കുല്ല പരിപാടി ന്നെണ് അപ്പൊ എത്ത എോ സക്സസ് ആകുന്നൊന്നും അറിയില്ല ന്നാലും ഞമ്മള് ഞമ്മളെ മെക്സിമം നോക്ക ന്നൊക്കെ പർണണ്ടോള് പറണീനു ഞ്ഞിപ്പോ എ പിന്നെ താല്പര്യം ണ്ടെങ്കി അമക്ക് അങ്ങനെ ഒരുമിച്ച്താക്കാ
മ് ഹ് മ് മ് നോക്യ തയിട്ട് അമ്മളെ കല്യാൺത്തിന്റെ ഡ്രസ്സ്‌ കൊ ട് ന്റെ തലയിന്നൊക്കെ വേറെടുക്കണോ അതോ പിന്നെ എന്താപ്പ ചെയ്യ്ണെ കഴിയ്ന്നെ ല്ല എല്ലാരു ഒരേപോലെ ഇട്ണണ്ടോ പ്പൊല്ലെ പലെ പലെ പരിപാടി കൾണ്ടല്ല പലേ അ രണ്ടീസം മുമ്പ തൊക്കെ
കല്യാണങ്ങൾ ഇഷ്ടം പോലെ മെഹന്തി നെയ്റ്റ് പിന്നെ എന്തൊക്കെണ് കൊറെേ നയ്റ്റുകളെക്കെ ഒണ്ടല്ലോ
ഓ ചെക്കന്റെ വീട്ട്കാരായാലും ആമ്പെണ്ണിന്റെ വീട്ട്കാരായിട് അങ്ങോട്ടു ണ്ട് സർപ്രൈസ് കൊടുക്കുക രാത്രി പോവ അങ്ങനോക്കെ പലെ തും ണ്ടല്ലോ
മ്
ഞമ്മകെ തായാലും നോക്കാ ഞാ പിന്നെ ഞമ്മക്ക് അങ്ങത്തെ ന് ക്കെ ഇപ്പം ഇപ്പൊ മഞ്ഞക്കല്യാണ പർണ അ അഹ് ല്ലെ പ്പൊ?
അതൊന്നുല്ലപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലായി അതിന്റെ കല്യാണത്തിന്റന്നൊക്കെണ്ടേയ് നി ഇപ്പ അതൊന്നുംല്ല ഇപ്പൊ പല പല കളറില് അങ്ങനെയൊക്കായിട്ടാണ്
ആ രംഗോലി നെയിറ്റ് ല്ലെ. ഞാൻ പിന്നെ യൂട്യൂബിൽ അങ്ങനെ കാണേ ഓരോ പറഞ്ഞപ്പ ഞമ്മളെ കല്യാണൊകെ കഴിഞ്ഞപ്പ തൊന്നുല്ലല്ലോ.
ഉം ല്ല നമ്മളുടെൊക്കെ നഷ്ടായി പോയി.
അതന്നെ അന്റെ കല്യാണത്തിന് എന്താ പിന്ന മഞ്ഞ കല്യാണല്ലെ ഇണ്ടെയ്
ഉം ഉ അതൈ ന കൊറോണന്റെ ശേഷേ പല പലേ മാറ്റങ്ങൾ വന്നു പിന്നെ ആഹ് പിന്നെ ഉള്ളവർക്ക് ഭയങ്കര ഭാഗ്യായി പോയി എല്ലാ കാര്യത്തിലും. അതിന്റെ മുമ്പിലോ ലൊക്കെ അവനെ പെട്ടും പോയി ചെയ്തു. ഉ ഏതായാലും ഇങ്ങള് ദിവസം പറയിട്ടോ? നേരത്തെ കൊടുത്താലൊള്ളൂ. നമ്മുക്ക് ആദ്യം രണ്ട് മൂന്ന് ദിവസൊക്കെ നടക്കേണ്ടിവരും ഇതിന്റെ പിന്നാല കാരണം ഒറ്റ ദിവസത്തിനൊന്നും. അത് ശരിയാ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മള് കൊറെ ആൾക്കാര്ണ്ടായി അ ഒരാക്ക് പറ്റണത് ഒരാക്ക് പറ്റില്ല അങ്ങനെ അല്ലേ കാര്യം.
എല്ലാർക്കും പറ്റണ കിട്ടൂ ഇല്ല.
അതല്ല ഉം പി ഉമ്മമാർക്കൊക്കെ സാരിയാക്കല്ലേ ഞമ്മക്കൊക്കെ ചുരിതാറോ?
ആ ആണുങ്ങൾക്ക് എന്താണ് ആണുകൾക്ക് പ്രത്യേകിച്ച് എന്തേലുണ്ടോ കളറ്?
ആണ്ങ്ങക്ക് വാണ്ടല്ലോ?
ആണുങ്ങക്ക് ഇണ്ടായിക്കോട്ടെ ഉണ്ടാവുപോ പിന്നെ എല്ലാരും ഒരേ മാതിരി ആയിക്കോട്ടെ രസല്ലേ? ഓൽക്ക് പിന്നെ ഷർട്ടിനെ തുണിയോ അല്ലെങ്കിൽ പാൻ്റ് അതോ ഓലെ ഇഷ്ടം പിന്നെ ഷർട്ട് ട്ട് ഏകദേശം ഒരേ കളർ എടുക്കാൻ പറഞ്ഞാൽ മതി.
ലൈറ്റ് കളറാക്കാരുംല്ലേ നല്ലത്?
ആ അതാണ് നല്ലത്.
കാരണം കുറച്ച് പ്രായ ആയാലൊക്കെ ആകുമ്പോ ലൈറ്റ് കളറേക്കാരും ഇഷ്ട ഡാർക്ക് കളർ നമ്മുക്ക് കുറച്ച് ഡാർക്ക് കളർ. കളറിട്ക്ക. എന്നാല നമ്മളെ മുഖക്കൊന്ന് ശരിയായിട്ട് കാണും. ആ തുടുത്ത് നിക്കുള്ളൂ അപ്പൊ കല്യാണത്തിന് കൊറച്ച് നല്ല രീതിൽ നിക്കണ്ടേ? നമ്മളെവിടന്ന് കണ്ടാല ഒരു കുത്തന കളറൊക്കെ ഇടുന്ന തേക്കാരും കല്യാണത്തിനൊക്കെ നല്ലത് അല്ലെ?
ഉ അതാണ് നല്ലത്
ആഹ് എന്തായാലും മക്ക് നോക്കാം ഏതായാലും എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട്. നമുക്കൊരീസം പോവാം ഒരു ദിവസം പറഞ്ഞിട്ട് കാര്യല്ല രണ്ട് മൂന്ന് ദിവസൊക്കെ ഇതിനെ ഇറങ്ങേണ്ടി വരുംല്ലേ?
ആഹ് അത് കണ്ടിരും അത് തുണിപ്പാ എടുക്കാൻ പോയാലേ സമയം പോണത് അറിയില്ല അതിന്. ഉുള്ളുക്കാണ് കേറിയ സമയം പോണതറില്ലല്ലോ.
ആ ശരിയാ മ്
അപ്പൊ അങ്ങനെ കാട്ടാ
ഉ
പിന്നെ നമ്മളെ ആ ഗ്രൂപ്പ്ണ്ടല്ലോ കസിൻസ് നമ്മള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഞൻ വി വിട്ടാൽ മതി അതില് വിട്ട പിന്നെ എല്ലാവാരും വന്നോളും.
ആദ്യമ്മക്ക് പേഴ്സണലായി ആദ്യ നമ്മക്ക് നേരിട്ട് വിളിച്ചറിയാം ഓരോരുത്തർക്ക് അല്ലെങ്കിൽ ഓല് വരൂല്ല ഗ്രൂപ്പില വിട്ടാല് ആ ഗ്രൂപ്പില രണ്ടാൾക്ക് സംസാരിക്കുന്നല്ലാതെ വേറാരു വരൂല അപ്പ നമ്മുക്ക് ആദ്യം എന്താ ഓരോരുത്തർക്കും ഇങ്ങനെ വിളിച്ച് നോക്ക ഇങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ രും ഗ്രൂപ്പ് വരി അങ്ങനൊക്കെ പറഞ്ഞ് കാണ്ട് നമ്മക്ക് വിളിച്ചോക്കല്ലേ? മ് പിന്നെന്താ
പിന്നെന്താ കൊഴപ്പൊന്നുല്ല.
ഉം കെടക്കാനൊക്ക ആയോ ആ ഇണ്ടായിന ഇണ്ടായിന്
ആഹ്
ഉം ങ്ങക്കില്ലേനോ എല്ലാരും നോറ്റീനോ
ആഹ്ല്ലാരും ഞങ്ങക്കല്ലാർക്കും ഉണ്ടായിനും കുട്ടികളക്കും ഇല്ല ഞങ്ങക്കക്ക് ഇണ്ടായിനു ഉ സസ്പെഷ്യല ഇന്ന് മന്തിണ്ടാക്കിനു നിങ്ങള
ഞങ്ങളും മന്ത്യന്നെ
ആ മന്തിക്കാവുമ്പോ പിന്നെ ആ എണ്ണക്കടി ഇല്ല എണ്ണക്കടി ഞങ്ങ മയ്വാക്കലാണ് എണ്ണ അത്ര നല്ലോന്നല്ലല്ലോ
ഉം വിടെ പിന്നെ നിർബന്ധാ നോംപോറ്റല് അ പിന്നെ ആ പുൊറത്തന്ന് ഓൊക്കെ ഉണ്ടാക്കി അത് കുറച്ചൊക്കെ കണ്ടാക്കണ ഈ മാഷട്ടണതി അതിനകല്ല പുറത്തുന്ന് വാങ്ങണ അതാ
ആഅപ്പൊ ഇന്ന് നോൽമ്പോ ആവൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ കുറേ നേരം വയ്ക്കി അപ്പൾ പിന്നെ എന്ന് നിസ്കാരവും പരിപാടികള ഒന്നും നടന്നിട്ടൊന്നും അല്ല
ഉം എന്റെതു അതന്നെ കൊറടായി ടൈം പുൊറത്തൂടി പോകേണ്ട ആവശ്യംുണ്ട്േന് അങ്ങനെ അങ്ങനാണ്ങ്ങന വൈകി
ആ കുട്ടികളൊക്കെ ഉറങ്ങിയ
ആ അറിങ്ങു അറിങ്ങ എല്ലര ഉറങ്ങി ഉം
പിന്നെ ഇ ഇപ്പൊെ കടന്നോ
ആകടന്നു
നാത്തെ കിടക്കുംങ്ങള്
ആ അതെ ഈ ടൈമൊക്കെ ഈ സമയൊക്കെ ആവുമ്പോ കെട്ക്കും അല്ല നേരത്തെ ഇത്ര നേരത്തെ ഒന്നും അല്ലല്ല നേരത്തെ ഭക്ഷണം കഴിക്കും
ആ അത് നല്ലതാണ് നേരത്തെ ഭക്ഷണം കഴിച്ചണ്ട് പിന്നെ
ഉം
ഫ്രീ ആയ കു പച്ചി ആ ഭക്ഷണം കഴിച്ചിലൊക്കെ കഴഞ്ഞ മ പിന്നെ നിസ്കരിച്ചാനും ചോദാന അയിനക്കെ ഒന്ന് വൈകി പിന്നെ ഇന്നാണെങ്കി രണ്ട് ചങ്ങാ്ച്ചാള ചങ്ങാ്ച്ചാളും വിളിച്ചാണ്ട അങ്ങന നേരം വൈകി ഫോണിമ്മ ക്കെ ഇര്ന്നാ പിന്നെ
ഉം ഉം സമയം പോണ അറില്ല ഇനിയിപ്പ ഇപ്പളൊന്നും ഒർക്ക വര് ല്ല ങ്ങിയാലേണെ നീച്ചാംനും തോന്നൂില്ല
ആ അതന്നെ അതന്നെയ ള്ളത് ആ ഞങ്ങക്കാണെങ്ക നാ ർത്തെ നീച്ചണം പിന്നെ രാവിലെ മദ്രസ ണ്ടെയ് ആറര ആറണിക്ക്
ഉ ഉം പിന്നെ എന്താ വേറെന്താ കുഴപ്പൊന്നുംില്ലല്ലോ
വേറെ എന്താ കൊഴപ്പൊന്നുല്ല എന്നായിക്കോട്ടെ എന്നാ ശരി നമുക്ക് പിന്നെ വിളിച്ചാ ല്ലേ ആയിക്കോട്ടെ ന്നാ